ഹലോ
കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്കാം കേൾക്കാം പറഞ്ഞോ എങ്ങനുണ്ട് സുഖാണോ
കേൾക്കുന്നുണ്ടോ ആഹ് സുഖമായിട്ട് ഇരിക്കുന്നു അവിടെ സുഖമാണോ എങ്ങനെ
സുഖം സുഖം കേൾക്കാവോ
പിന്നെ ആഹ് കേൾക്കുന്നുണ്ട് നിനക്ക് കേക്കുന്നുണ്ടോ
ന്റെയൊണ്ട്
പിന്നെ വേറെന്തൊക്കെയുണ്ട്
മഴ ഇടി ഇവിടൊക്കെ ഭയങ്കര മഴ
ആഹ് ഇവിടെ ഇന്ന് ചെറുതായിട്ടൊന്ന് പെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ അത് കഴിഞ്ഞിട്ട് പിന്നെ മഴയൊന്നുമില്ല ഇടി ഇടിയുണ്ട്. ഇപ്പൊ പെയ്യുന്നുണ്ടോ
നല്ല ഇപ്പ ഇല്ല ഇപ്പം ചെറായിട്ടൊന്ന് ഇടയ്ക്കും ഭയങ്കര മഴയുണ്ടായി
ആഹ്
മൊത്തം ഉം വെള്ള ഉം
രാവിലെ തൊട്ട് മഴയായിരുന്നോ
ആഹ് രാവിലെ തൊട്ട് മഴയായിരുന്നു
ആണോ ഓക്കേ ഇവിടെ പിന്നെ ഇവിടെ ഉച്ചയായപ്പോൾ ജസ്റ്റ് ഒന്നും ചാറിട്ട് പോയി അത് കഴിഞ്ഞി- പിന്നെ മഴയൊന്നുമില്ല
ഓഹ്
ഇവിടെ കുറെ കാലമായിട്ട് മഴയൊന്നുമില്ലായിരുന്നു നല്ല വെയിലായിയിരുന്നു നല്ല വെയിലെന്ന് പറഞ്ഞ പുറത്തിറങ്ങാൻ പറ്റാത്തത് വീടിന്റെ റൂമിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു അമാതിരി ഇന്ന് പിന്നെ ജസ്റ്റ് ചെറുതായിട്ടൊന്നന്ന് മഴ പെയ്തു
ഓഹ്
ഇല്ലെങ്കിൽ നല്ല വെയിലായിരുന്നു പുറത്തിറങ്ങാനും പറ്റില്ല അങ്ങനെയായിയിരുന്നു. ആഹ് ഫുഡ് കഴിച്ചു ആഹ് നീ കഴിച്ചോ എന്ത കഴിച്ചേ
ചോറ് സാദാ ചോറ് പുളിശ്ശേരി അവിയല്
അയ് ശരി ആരാ കുക്ക് ചെയ്യണേ അമ്മയാ ആഹ്
പെരുന്നാള
പെരുന്നാള് എനിക്കിവിടെ പെരുന്നാളൊന്നും ഇല്ല ഞങ്ങൾക്ക് പെരുന്നാളില്ല ഞങ്ങള് അഹ് പെരുന്നാള അപ്പ വിളിക്കും പെരുന്നാളിന് എവിടെയങ്കിലും ഒക്കെ പോയിട്ടുണ്ടായിരുന്നോ
ആഹ് കൂട്ടുകാരനങ്ങൊക്കെ പോയരുന്നു
ഇന്നലെ അല്ലായിരുന്നോ പിരുന്നാള് ഇന്നലെ ആഹ് മിനിഞാന്നാ
അഹ് കൂട്ടാരനങ്ങൊക്കെ പോ
ഉം
ആഹ് അവരുടെ വീട്ടിലൊക്കെ പോയാരുന്നു ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിക്കാനൊക്കെ പോയി
ഫുഡ് കഴിക്കാൻ എല്ലായിടത്തും പോയി ഫുഡ് കഴിച്ചന്നോ
അല്ല എല്ലായിടത്തൊന്നും പോയി കഴിച്ചില്ല അവര് വിളിച്ചോണ്ട് പോയി
ആഹ്
പിന്നെങ്ങനെയ സിനമയൊക്കെ കാണുന്ന കൂട്ടത്തിലാണോ
ആഹ് സിനിമയും കാണാറുണ്ട് ഒ ടി പി കൂടുതലും കാണല്
ഓ ടി ടി ഓ
ആഹ് അവസാനൊക്കെ ഉണ്ട അവസാനമായിട്ട്
ഏതാ
മധു മധുവിധു
മധുവിതു മറ്റേ ആഹ് ഇവന്റ അല്ലേ എന്താ അവന്റെ പേര് ഷാ ആഹ് പുള്ളിയുടെല്ലേ ആഹ് ഷറഫുദ്ദീൻ ആഹ് ഞാൻ കിട്ടിയായിർന്നു ഇനി ടെലഗ്രാമിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാന കണ്ടില്ല ഇനിയൊന്നും താല്പര്യയില്ലായിരുന്നു
നല്ല സിനിമയാണ് ആണോ ദൃശ്യം കണ്ടില്ല ഇല്ല ഇല്ല ദൃശ്യം കണ്ടില്ല പോണോന്നുണ്ട്
ആഹ് ദൃശ്യം ഇറങ്ങിയിട്ടില്ല അല്ലേ ഒ റ്റി റ്റി
ഇല്ലയില്ല
ദൃശ്യം ഇറങ്ങുമ്പോ കാണണന്നുണ്ട്
ഉം പിന്നെ കൊറേ പുതിയ സിനിമ എറങ്ങുന്നുണ്ട് ഇഷ്ടംപോലെ സിനി കാട്ടാളെൻ എറങ്ങി കാട്ടാളെൻ
കാട്ടാളനന്റെ ടൊവിനോ അല്ലെ
ടൊവിനോ അല്ല ഇല്ലേ പെപ്പേ
ആഹ് ഓക്കെ മറ്റവൻ ആഹ് ആഹ് ആഹ് അല്ലാ അപ്പൊ മറ്റേ ടൊവിനോയുടെ അതിര് അടി കണ്ടായിരുന്നോ?
ആഹ് അതിര് അടി ഞാൻ കണ്ടില്ല ഒ ടി ടി അറങ്ങിയിട്ട് ഇണ്ട്.
ആഹാ
അതെ ഒ ടി ടി എറങ്ങ്ണ ഉം പിന്നെ അടുത്ത മാസം കുറേ സിനിമ എറങ്ങാൻ ഇരിക്കുന്നു ഇഷ്ടംപോലെ സിനിമ ഉണ്ട്. ഏഹ് മോളിവുഡ് ടൈംസ് എന്ന് പറഞ്ഞ നസ്ലിമിന്റെ
അ ഹാ
അങ്ങനേം വേറെയൊണ്ടെന്ന്
എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കോമഡി പടോക്കെയാണ് താല്പര്യം ഈ അതിര് അടിയൊക്കെ കാണണം എന്നുണ്ട് പിന്നെ ദൃശ്യം നമ്മള് അങ്ങനെ കണ്ട് കണ്ട് വന്നോണ്ട് ഇപ്പൊ ദൃശ്യോക്കെ ആയാലും ഭയങ്കര വെറുപ്പിക്കലാണ് അതുകൊണ്ട് പിന്നെ എനിക്ക്പ്പോ നല്ല കോമഡി പടം കണ്ട അങ്ങനെ ഇരുന്ന് ചിരിക്കാനൊക്ക തല്പര്യം ഉം ആക്ഷൻ മൂവിയൊന്നും വേണ്ട
ഉം കോമഡി പടൊക്കെ നല്ല പണ്ടത്തെ പടൊക്കെയാ ഇവിടെ കോമഡി ഉള്ളത് പറക്കും തളിക മീശമാധവൻ
പറക്കൻ തളികയൊക്കെ ഇരുന്ന് കാണുന്നല്ലേ സിയടി മൂസ ഓ എന്താ എന്താണ് ഒരു നുസ് പറയുന്നേ
അതൊക്കെ എത്ര കണ്ടാലും മതിയാകത്തില്ല
ആഹ് എത്ര കണ്ടാലും മതിയാവില്ല ആ പണ്ടത്തെ ദിലീപിനെയൊക്കെ ഭയങ്കരായിട്ട് മിസ് ചെയ്യുന്നല്ലേ പണ്ടത്താ ദിലീപ്
ഉം ഇപ്പ അത്രയ്ക്ക് ഇതു ഇല്ല ദിലീപിന്റെ അഭിനയങ്ങോട്ട് പണ്ടതത്രയും വരുന്നി. ല്ല
ഉം ദിലീപ് ഒക്കെ ഇപ്പ ഔട്ടായില്ലെല്ലേ സ്ക്രീനിലില്ലല്ലോ
ഒണ്ട് ഇടയ്ക്കൊക്കെ ഇപ്പൊ അവസാനം ബബബ്ബാ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയായിരുന്നു
പക്ഷെ അതൊക്കെ സീറ്റി പോയില്ലേ
ഉം ചീറ്റ അത്ര ചീറ്റി പോയില്ല ഇന്നാലും ഓക്കെയാണ്
മറ്റെ സൂര്യയുടെ ആ പടം ഇല്ലേ ഏതാ കറുപ്പോ ആഹ്
ആഹ് സൂര്യയുടെ കറുപ്പ്
ആഹ് അതിപ്പം മുന്നൂറു കോടി ക്ലബിലൊക്കെ കേയറണ്ട്ന്ന് പറയ്യ്ണ്ടേല്ലോ മുന്നൂറ് കോടി ഒക്കെ അടിച്ചു എന്ന് പറയ്ണ്ടല്ലോ
ആഹ് മുന്നൂറ് കോടിയൊക്കെ അടിച്ച് അതും കണ്ടേക്ക
ആഹ് സൂര്യ ഞാനിപ്പോ കൊറെ ആയിട്ട് നോക്കായിരുന്നു സൂര്യ ഒന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ലന്ന് വിചാരിച്ചു. ദൻ പിന്നെ സൂര്യനെ കണ്ടപ്പോ ഭയങ്കര ആശ്വാസം എങ്ങനെ
അടുത്തോ അടുത്ത മാസം സൂര്യാടെ സിനിമ ഇറങ്ങുന്നത്
ഏതാ
പേര പേരെനിക്കറിയത്തില്ല ഇങ്ങര് ഇറങ്ങുന്നുണ്ട് പിന്നെ വിജയുടെ വിജയുടെ അവസാനം ഒരു പടം ഇറങ്ങാൻ പോയി
ഏതാണ് ജനായകനാണോ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറേതേലുണ്ടോ?
ഇല്ല ഇല്ല ആ പടം ആ പടംഅടുത്ത മാസം ഇറങ്ങുമായിയിരിക്കും
ജനനായകൻ ഇറങ്ങിയിട്ടില്ലല്ലെ ആഹ് അതിലല്ലേ ഈ മമിത മമിതഭിനയി
ആഹ് അടുത്ത മാസം ഇറഞ്ഞണ്ട് ഇങ്ങനെ പറയുന്നെ
നേറെ മമിതേന്റെ ആ ഒരു മറ്റേ ഭയങ്കര ഒരു എന്തോ ഒരു അവാർഡ് ഫംഗ്ഷന് അവള് പോയി പാടിയത് ഞാന് അത് ഓർക്കുന്ന അതോർമ്മട്. ആഹ്ത് ഓമ്മമല്ല അതെല്ലം.
ആ ആഹ നാളെ നാളെ
അതെ അതെ അതെ എനിക്ക് ചദ്യം പറഞ്ഞ ജനനായകൻ മീൻസ് ഓർമ്മിക്കുമ്പോ അതാ ഓർമ്മുന്നെ അമിതന്റെ അത് പിന്നെ വേറെ ഏതാ അതിരടി കഴിഞ്ഞു ദെൻ വേറെ
വറെ സി എം എക്കെ ആയി.
ആഹ്
തമിഴ്നാട് ഭരിച്ചുകഴിഞ്ഞു
തമിഴ്നാട് വരിക്കുന്നു വലതമിഴ്നാടിലോം പോയാൽ മതിയിരുന്നു. അല്ലെ
ഇല്ല ട ഉടനെ പോയ
അതെ അങ്ങോട്ടൊക്കെ പോയാമതി ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യള്ളു.
ഇല്ല ആ ടൂർ ഒക്കൊ പോറുണ്ട്.
ഉം എവിടെ പോകുന്ന എവിടെയാ
വണ്ടർള, കൊടയൊക്കെനല്, മീന്നറ്.
ഓ മൂന്നാർ ഫ്രിണ്ട്സിന്റെ കൂടെയാ ഫാമിലിയോ? ഉം ഉം
പ്ലസ് പ്ലസ്ടുവിന്റെ പോയായിരുന്നു.
ആ പ്ലസ് ടു ടൈമിനാ
ആഹ്
എവിടെ മൂന്നാറോ
അല്ല കൊടേക്കേനാല് മറയൂര്. വണ്ടർലാ ഇല്ല ഇ ഇടി ഇടുക്കി അല്ല. ഇടുക്കി അല്ല അത് മറ മറയൂര് ഇടുക്കി അല്ലല്ലോ
മറയൂർ ഇടുക്കിയാണ്.
അല്ല മറയൂർ കർണാടകയാണ് കർണാടക അല്ലയോ
മറയൂർ ഇടുക്കി ആ ഇടുക്കി കർണാടക ആ ഒരു ബോർഡർ ആ ഒരു സംഭവം.
ആഹ അങ്ങനായിരിക്കും എന്താലും അവിടെ പോ
അവിടെ മറയൂർ എവിടെയാ പോയത് മറ്റേ
മറയൂര് ഈ ശർക്കര ഫാക്ടറി പിന്നെ വെള്ളച്ചാട്ടം.
അവിടെ ഒരു ചന്ദനത്തിന്റെ ചന്ദനത്തിന്റെ ചന്ദന ഫാക്ടറി ഒക്കെ പോയോ?
ആഹ് ചന്ദന ഫാക്ടറി പോയില്ല. ട്രക്കിങ്ങിന് ഒക്കെ പോയി.
ആ എന്നന്നെ അവിടെ ഒരു കുമ്മിട്ടാം കുഴിയ ഒക്കെ അറിയോ ഒരു ട്രൈബൽ സെറ്റിൽമെന്റ്സ്.
അവിടെ ഒന്നും പോയില്ല.
ആ ഞങ്ങള് അവിടെ ഇണ്ടായി ഞങ്ങളവിടെ ഒര് ണ്ണ ഒരു മാസം ഒക്കെ അവിടെ ഇണ്ടായിരുന്നു എന്താ ഫീൽഡ് വർക്ക് ഒക്കെ ആയിട്ട്
ആഹ ഞങ്ങളും ഒരു ദിവസേ ഒള്ളായിരുന്നു.
ആഹാ പക്ഷെ അത് എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു കേട്ടോ ഒ ഇടുക്കി ഒക്കെ നല്ല വൈബ് അല്ലേ എന്ത് രസം. ആ ഞങ്ങള് പോയത് ആ ഒരു സമ്മർ സീസൺ ആണെ നല്ല മഞ്ഞ് ഒക്കെ മീൻസ് മഞ്ഞ ഇങ്ങനെ മൂടി നമുക്ക് ഇങ്ങനെ ആൾക്കാരെ കാണാൻ പറ്റില്ല അമ്മാതിരി മഞ്ഞക്കെ ആയിട്ട്. നല്ല രസായിരുന്നു. എനിക്ക് ഇപ്പോഴും ഇടുക്കി എന്ന് പറയുമ്പോ എനിക്ക് ഇപ്പോ അതാ ഓർമ്മ വരുന്.
അവിടെ പോയി. ഒടുക്കത്തെ തണുപ്പ് ഈ പൂളില് ഒക്കെ ചാടി മരവിച്ച് ഇരിക്കുക ആണ്.
അതെ മരവിച്ചിരിക്ക എനിക്കും നല്ല ഓർമ്മയുണ്ട് ആ ഒരു സമ്മർ ഈ ടൈമ് അല്ല വിന്റർ ടൈമില ഞങ്ങള് പോയത് നല്ല മഞ്ഞും നല്ല മഞ്ഞ് നല്ല മഞ്ഞ് കാണാൻ പറ്റില്ല അമാതിരി നല്ല രസ സോയിരിന്നു ഞങ്ങള എല്ലാ ഫ്രണ്ട്സും കൂടി ഉണ്ടായിരുന്നേ എല്ലാ കൂട്ടുകാരും കൂടി ഇണ്ടായിരുന്നു നല്ല രസായിരുന്നു
നല്ല രസ ഭയങ്കര തണുപ്പും ആ ക്ലൈമറ്റ് സൂപ്പർ ഒത്തിരി തണുപ്പായാലും
ഏ
ഒത്തിരി തണുപ്പ് ആയാലും ശരിയാവത്തില്ല നമ്മുക്ക്ഒന്ന് ജലദോഷം ഇത് ഒക്കെ
അതെ അമ്മാതിരി എനിക്കറിയാം മീൻസ് ആ വാട്ടർ ഒക്കെ വെള്ളം ഒക്കെ നമ്മള് തൊട്ട് നോക്കുമ്പ വെള്ളക്കെ ഭയങ്കര ടഫ് ആയിട്ട് അതെ ഭയങ്കര തണുപ്പായിട്ട് ഭയങ്കര ഹെവി ആയിട്ടായിരുന്നു ഫീല്
അതെ
പിന്നെ ഇടുക്കിന്ന് പറയുമ്പോ നമുക്ക് സത്യം പറഞ്ഞിട്ട് ഇടുക്കി ഡാമം ആണ് അല്ലോ ഓർമ്മ വെരും അല്ലെ എനിക്കിപ്പം ഇടുക്കിയില് പോകുന്നത് ഒക്കെ എന്താണ് ഇടുക്കി ഡാമ് കാരണം മുടങ്ങിയന്ന് പറയുന്നത് പോലെ
വേറെടെല് ഒക്കെ പോയിട്ട് ഒണ്ടാ
എവിടെ
വണ്ടർല അങ്ങനെ ഒക്കെ പോയിട്ട് ഒണ്ടോ
വണ്ടർല പോയിട്ടില്ല വണ്ടർല ഒക്കെ ചെറുപ്പത്തില് ഒക്കെ പോയിട്ട് ഒണ്ടായിരുന്നു മീൻസ് അഞ്ചാം ക്ലാസ്സില് എട്ടാം ക്ലാസില് ഒക്കെ പഠിക്കുമ്പോ അന്ന് അതിൽ കൂടുതൽ ഒന്നും പോയിട്ടില്ല വണ്ടർല നമ്മുടെ ഇവിടെ വണ്ടർല ഒന്നും ഇല്ല
ആഹ്
നമ്മുടെ വണ്ടറെ വൻഡ്രി ഏ
ഇപ്പൊ തിരുവനന്തപുരത്ത് ഒര് വാട്ടർ തീം പാർക്ക് ഒരു റൈഡ് പൊട്ടി വീണല്ലോ
ആഹ് അതെ
ഉം
പക്ഷെ എനിക്ക്റൈഡിലൊക്കെ കെ റുന്നത് ഭയങ്കര ഇഷ്ടട്ടോ മറ്റേ ആകശത്തൊട്ട് ആഹ് സംഭവ ഒക്കെ യില്ലേ ആകാശത്തൊട്ടി ആകാശത്തൊട്ടിയില് ഞങ്ങള് കസിൻസ് എല്ലാരും കൂടി കേറി ഭയങ്കര ഇവിടെ ഒരു ഇതുണ്ടായിരുന്നേ ഒരു എന്നത് ഇങ്ങനെ പറയില്ലേ ആഹ് മീൻസ് ആഹ് ഇങ്ങനെ ഒരു എന്താണ് ഷോ ഉണ്ടാവില്ലേ ആഹ് ആഹ് ടെമ്പിൾ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു ഷോയ ഉണ്ടായിരുന്നു ആഹ് ഷോയില് മീൻസ് ഇങ്ങനെ കറങ്ങുന്ന ആകാശത്തൊട്ടിലിൽ ഡ്രാഗൺ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആദ്യയിട്ട് കയറിയത് ആകാശത്തൊട്ട് ൽ വിടന്ന് വെച്ചിട്ടാ നല്ല രസമായിരുന്നു എന്ത് രസായിരുന്നു അത് സത്യം പറഞ്ഞ്ട്ടെങ്കിൽ എല്ലാരും കൂടെ ഉള്ളപ്പോ ആഹ് ഒര് ഇത് അതിന്നെ പ്രേത്യേക വയ്‌പ് തൂങ്ങി അതെ
എല്ലാരും ഉള്ളപ്പോഴേ കൊള്ളാവൂ ഒറ്റയ്ക്കായാലും ബോറാഡിയാ
അതെ അന്ന് പിന്നെ ചേട്ടനും അനീയത്തി എല്ലാരും ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു പക്ഷെ പിന്നെ ആഹ് ആദ്യത്തെ ആഹ് ഒരു എക്സ്പീരിയൻസ് പിന്നെ എനിക്ക് കയറിയപ്പോ വലിയ സന്തോഷംന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആദ്യം കേറിയ എക്സ്പീരിയൻസ് അത് ഭയങ്കര ഒരു ഇതായിരുന്നു അത് വേറെ ലവൽ ആയിരുന്നു
എല്ലാആദ്യത്തെ നല്ല എക്സ്പീരിയൻസ്
അതെ പിന്നെ എനിക്ക് വേറെ എന്താണ് നമ്മളിങ്ങനെ അങ്ങനെ അമ്യൂസ്മെന്റ് പാർക്ക് അങ്ങൻ തെ സംഭവങ്ങളൊന്നും അങ്ങനെ പോവാറില്ല നമ്മള് പോകുന്നത് പിന്നെ ഇങ്ങനെയൊക്കെയാണ് വല്ല ട്രിപ്പിംഗിന് ഇങ്ങനെയൊക്കെ പോവുന്നതോക്കെ പിന്നെ ഈ ടെമ്പിളിലൊക്കെ പോകുന്നു സൂവില് അങ്ങനെയൊന്നും ഇല്ലാ
ആഹ്
സൂലൊക്കെ പോന്ന് അങ്ങനെ പോവാറുണ്ടോ?
ആഹ് ഞങ്ങള് ടെൻഡീന്ന് മൈസൂർസ് പാലസും സൂവും ഒക്കെ പോയാരുന്നു
മൈസൂർ പാലസ് ഞാൻ മമ്മീനേം കൂട്ടി പോയിണ്ടാരുന്നു മമ്മേനേം കൂട്ടി പോയിട്ട്ണ്ടായിരുന്നു സൂല് പോയിട്ടില്ലാട്ടോ ഉം
വലിയ സൂവാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സൂവാത്
ആഹ് ഞങ്ങൾ അന്ന് വേറെ എവിടെയോ പോയതാ ഹൈദരാബാദ് പോയിരുന്നു ആഹ് പോവുന്ന വഴിക്ക് എന്താണ് മൈസ് സൂറ് കേറി ആഹ് മൈസൂറ് വഴി ആയിരുന്നു പോയത് ആഹ് അപ്പം മൈസൂരില് കൊറച്ച് ടൈമ്ള്ളപ്പം ആഹ് സൂ മറ്റേ ഇത് അവിടെ അടുത്താണല്ലോ എന്താ പാലസ്
ആഹ് പാലസ്
അപ്പൊ ഞാനുംഅമ്മയും കൂടി പെട്ടെന്ന് പോയി തല കാണിച്ച് അങ്ങനെ അമ്മേനെ കാണിക്കാൻ വേണ്ടി പോയതാ എനിക്ക് കാണാൻ വേണ്ടിട്ടൊന്നും അല്ല ആഹ് ഓക്കെ ഓക്കെ
ഓക്കെ ശരി
ആഹ്